ഹലോ ആഹ് കേക്കണില്ലേ
ഓ കേൾക്കുന്നുണ്ട്
ആഹ് മഴ ആയതോണ്ട് റേഞ്ച് ഇഷ്യൂസ് ഒക്കെ ഇണ്ട് തോന്നുണ്ട്
ഞാൻ അടിക്കുന്നൊന്നും കേൾക്കുന്നില്ല അപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് ഇരിക്കുന്നുണ്ട് എന്താ വിശേഷം
നല്ല വിശേഷം ഇപ്പം എന്താ ഇവിടെ അടു ത്തൊക്കെ ഫുള്ള് പനിയാണ് പനിക്കാരത്തിയേള ഇവിടെ അയൽവാസികള്ണ്ടേ അപ്പോ ഓര്ക്ക് ഭയങ്കര പനിയ അതായത് ഹസ്ബൻഡിനും വൈഫിനും പനിയാ അപ്പൊ ഉമ്മ ച്ചി ഇപ്പ ഞങ്ങളിപ്പോ അവിടെ പോയിട്ട് ഓരോന്ന് നോക്കിട്ട് അങ്ങനെ വന്നതാ ഉമ്മച്ചി അവിടെന്നേണ് ഉം ആഹ് അതാണ് ഫുഡ് ഒന്നും ഉണ്ടാക്കിട്ടുല്ല കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട് അപ്പൊ കുട്ടിയോളൊക്കെ ഓല് ആ ഓലെ തറവാട്ട് ത്ത് പറഞ്ഞയച്ച് ഓല് രണ്ടാളും ഇതേപോലെ ഫുഡ് ഒന്നും ഉണ്ടാക്കാതെ നിന്നേന് അപ്പം ഇമ്മച്ചിമാരൊക്കെ എന്താ കഞീം കാര്യങ്ങളൊക്കെ കൊണ്ടോയി കൊടുത്തേനി പേടിയാണ് കുട്ട്യാക്കും കൂടി പകർന്നാലേ സ്കൂളും തുള്ള
കാണിക്കാൻ പറയ് ഏതായാലും
ആഹ് അതെ ആഹ് അതെ ഇന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഓളിപ്പം എന്താ തമിഴ്നാട്ടില് ജോലിക്ക് പോയനി അപ്പൊ എന്നാലും മെസ്സേജ് ആക്ക്ണ്ട് ഡെങ്കിപ്പനിയാണ് പറഞ്ഞിട്ട് നാട്ടിക്ക് വന്ന്ണ്
ആണല്ലേ ഞങ്ങളിവിടെ അടുത്ത് അതേപോലെ ഞങ്ങള അടുത്ത് ഇവിടെ ഒരു മൈനിന്റെ നഎളച്ചന്റെ പ്രായേ ഉള്ളോ ഓന്റെ കൂടെ പർക്ക് ഇതാക്കുന്നതാ മഞ്ഞപ്പിത്ത മരിച്ച് അഞ്ച് മക്കളിണ്ട് വല്യ വല്യ കു ട്ടീന്ന് പറഞ്ഞാൽ നാലിലോ നാലിൽ ഏറ്റേ അതിന്റെ താഴെ നാല് മക്
മഞ്ഞപ്പിത്തം അല്ലെ മേ മഞ്ഞപ്പിത്തം കേൾക്കുമ്പോ തന്നെ പേടിയാ കഴിഞ്ഞ ഈ സീസൺല് എ നിക്കുണ്ടായിന് മഞ്ഞപ്പിത്തം കഴിഞ്ഞതോ അതിന്റെ മുന്നത്തെ പ്രാവശ്യം.
ക്കെ വന്നാല് അത്ര മൈന്റ് ക്കാണ്ട് നടക്കുന്നെ
ആഹ് അതാണ് ഇതൊക്കെ നമ്മൾ കറക്റ്റ് ടെസ്റ്റ് തന്നെ ചെയ്യണം. അത് കൂടി പോയാ പിന്നെ നമ്മളുടെ കരളിനും ഇതിനൊക്കെ ബാധിച്ചാലേ
നമ്മൾ അങ്ങോട്ട് പറയണോ പിന്നെ നമ്മക്ക് അമ്മക്ക് അമ്മളെ മൂത് ആഹ് പക്ഷേ ഞാ ആഹ് ഞമ്മ ക്ക് മൂത്രത്തിന്റെ കളറ് ഇതൊക്കെ ഞമ്മക് ക്കന്നെ അറിയാലോ ഞമ്മക്കന്നെ ഒഴിക്കുന്ന ടൈമില് അപ്പൊ ഞമ്മക്ക് സംശ് ശയേണ്ടെങ്കില് നമ്മല് ഓരോട് പറഞ്ഞാ മതി. ഇനി പോൽക്ക് ചിലപ്പോ അത്ര ഓല് ഫസ്റ്റ് ചെയ് ചിലപ്പോ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറയൂല ആഹ്
കാലല്ലേ അപ്പൊ നോർമൽ പനിക്കാരം വിചാര്ച്ചങ്ങനെ വിടും അപ്പ നമ്മള് മൂത്രം കാര്യങ്ങളൊക്
ആഹ് ആഹ് മഞ്ഞ അധികം മഞ്ഞ ഒരുമ മെറൂ കള അങ്ങനെ ആ ഒരു കളറ് ഒക്കെ ആകുമ്പോ. നമ്മള് പറഞ്ഞാ മതി അങ്ങോ ട്ട്. ഏ ഇനീപ്പൊ പനിയായ വീട്ടിലുള്ള ഉം അതെ വീട്ടൽ എർക്കും പനിയായ പിന്നെ അത് അല്ല പിന്നാ
ആഹ് അതാണ് ഓര്പ്പതേപോലെ കു ട്ട്യാളൊക്കെ അടീക്ക് തറവാട്ടിക്ക് അങ്ങനെ പറഞ്ഞയച്ചതാ കു ട്ട്യാക്ക് ഇണ്ടായാലേ അതിലേറെ വലിയ കെതികേടേയിരിക്കും അതത്തെ ഉം ആഹ് അതാണേ.
പെട്ടെന്നണ്ടോ.
ക്കെ പോവാനുള്ളല്ലേ എങ്ങനെയാണാവോ ഇണ്ടായത് രണ്ടാൾക്കും അങ്ങനെ ഒരുമിഛെ അങ്ങനണ്ട് ഉണ്ടായേം ചെയ്ത്. ആഹ് ക്ക അതെ അതെ കാണി ക്കാൻ പറയണം. പോവായിരിക്കുന്ന് ഇന്നാണ്പ്പൊ അധിക ആയത്ഇത്വരെ വല്യ കുഴപ്പില്ല്യേനി. ഇന്ന് പ്പം കുറച്ച് അധിക ആണന്ന് പർഞ്ഞേട്ട്.
ആഹ് നമ്മളെ അടുത്തൊക്കെ ആൾക്കാര് ഇള്ളതുകൊണ്ട് മറ്റ് നമ്മള് അങ്ങോട്ടും ഇങ്ങോട് ട്ടും ശ്രദ്ധിക്കാത്തെ അന്വേഷിക്കാത്തെ ഒക്കെ സ്ഥല ആണെങ്കില് ഞങ്ങളെ ഞങ്ങളെ ഇവ്ടീം ആഹ് അതെ ഞങ്ങളുടെ വടി അങ്ങനെ തന്നെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാര് എന്തെങ്കിലും നോക്കും അങ്ങനെ.
വീട്ടില തന്നെ രണ്ട് കൂട്ടരും വയ്യാതാകുമ്പോ നോക്കാനും ഇതിനൊന്നുവേ ആ
കാണാതായ അങ്ങോട്ടും നമ്മൾ പോയി നോക്കും ചില സ്ഥലങ്ങളിൽ ഉണ്ടല്ലോ അതെ.
നെയ്ബേസ്സ് ആയിട്ടപ്പ്.
അതെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചില സ്ഥലങ്ങളിൽ അങ്ങനല്ല നമ്മള് ഒരു മ മതിലും ഒരു വീട് ഒക്കെ. ട്ടായിട്ട് അങ്ങനെ അതി്ന്റെ ഉള്ളിൽ അങ്ങനെ. കയ്യന്നല്ലാതെ മറ്റുള്ളവരെ കുറിച്ചുള്ള അതെ.
ച്ചത് റൂറലെ വ്യത്യാസ ആയന് കൊണ്ട് വലിയ പ്രശനംല്ല്യ ആഹ അതാണ്. സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ ചില സ്ഥലത്ത് ഓരായി ഓരോ പാടായി നല്ല യിലേരിക്കും
അതിമ്മ നമ്മുടെ ടൗണിലൊക്കെ അങ്ങനെ ആയിരിക്കും അതിന്റെ ഉള്ളിൽപോലെ
ഇതിപ്പോ നമ്മളടൊക്കെ ഒരു ആ ഗ്രാമം പോലെ വില്ലേജ്
ആ ഓല് വർക്കിന് പോ രാവിലെ പോകും വൈകുന്നേരം വരും ഓലെ കാര്യങ്ങൾ നോക്ക ആ രീതിൽ മാത്ര നടക്കുന്നഅതാണ് നമുക്കൊക്കെ-
ആഹ അതാണ് അവിട ആകുമ്പോ ഒര് ഇതുല്ല നമ്മള ഇത് നോക്കി നോക്കിനമ്മള് നടക്ക അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ അതുല്ല അങ്ങനെയൊക്കെ ആകുമ്പോ - നമ്മളിത് ജനിച്ചു വളർന്നതേ ബടല്ലേ. അതുകൊണ്ട ഒരു കമ്പനി ഉണ്ടാവും മറ്റത് എന്നൊക്കെ പറണത് നമ്മള് ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യ അങ്ങനെയൊക്കെ ആരിക്കും ആ അതാണ് അങ്ങനൊക്കെ പോകുമ്പളാണ് നമ്മുക്ക് പാ വല്ല്യ പരിചയംല്ലല്ലോ ഇത് നമ്മള് ചെറുപ്പത്തിലേ കണ്ട വരുന്ന പോലെ ആയതിനൊണ്ട് ഒരു ഭയങ്കര തമ്പിനിയും കാര്യങ്ങളും
അതെ അതെ സത്യാണ് ഇപ്പൊ നമ്മുടെ ഫാമിലിക്കാരന്നെ വേണെന്നില്ല നല്ല ആൾക്കാരുണ്ടാവും അയൽവാസിളായിട്ട് ഉണ്ടാവും നല്ല ആൾക്കാര് ഞ ഫാമിലി ലെ കഴിയുന്നവരൊക്കെ എത്രയോ ഉണ്ട് നമ്മ അടുത്തൊടുത്തൊ അങ്ങനെ തന്നെ വീട്ടില് പിന്നെ ആരാ ഉള്ളെ
വീട്ടില് ഇപ്പ എപ്പച്ചിണ്ട് എപ്പച്ചിക്കെ അവ എന്ത് തന്നെ മഴ ആയതുകൊണ്ട് പണിക്കും കാര്യങ്ങൾക്ക് ഒന്നും പോവാൻ കഴിയൂല്ലേ ഇന്നിപ്പ ഇതേപോലെ പണിക്ക് പോയി ല്ല മഴ നല്ല മഴ രാവിലെ തന്നെ എനിയിച്ചപ്പ ഭയങ്കര മഴേന അങ്ങനെ പിന്നെ പോയിയില്ല അപ്പ ഇവിടെ ആ ആളിപ്പ റബ്ബറിന്റെ ബിസിനസ്സും ഉണ്ട് ഇപ്പ ഇപ്പ റബ്ബർ സീസൺ വെട്ടാനുള്ള ടൈം ആയില്ലല്ലോ അപ്പൊ മഴ കാലത്ത് നമുക്ക് വെട്ടാൻ പറ്റൂല്ല അപ്പം ഇപ്പം പടവിൻ്റെ ഇതിന് പോകുണ്ട് പണിക്ക് ഉ അപ്പൊ രാവിലെ പോയിട്ട് മഴയൊക്കെ ആവുമ്പോളെ ഉ
മീറ്റിങ്ങിന് പോയിരുന്നു മോന്റെ അപ്പ ഇനി വന്ന് അവിടുന്ന് സംസാരിച്ചതും അയ മോനെ വിളിച്ചായിട്ട് കൊറ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ
പി ടി എ മീറ്റിംഗ്ആയിരിക്കൂല്ലേ എന്റെ അനിയത്തി ഇങ്ങ പറഞ്ഞിട്ട് ഇനി പി ടി എ മീറ്റിങ് ഉണ്ടന്ന് ഇപ്പ അതിന്റെ ടൈമാ കുന്നുണ്ട്
ക്ക അ അസുഖായിട്ട് ഞാൻ അങ്ങനെ ന്നും എല്ലാ സെറുമാരോടും ഒന്നും അഭിപ്രായങ്ങളൊന്നും ചോയിക്കല്ല. അത് പോയപ്പല്ല എല്ലാരും എല്ലരോടും ചോയിച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ആ ഉഷാറാണ് ഇപ്പൊ കൊറച്ച് ഇംഗ്ലീഷിനെ ടച്ചർ ഉണ്ടായി അപ്പോ അവനിക്ക് രണ്ടാംക്ലാസ്സിൽ ആടീച്ചർ തന്നെയന്ന്ഞ്ഞി ക്ലാസ് ടീച്ചർ അതെ അതേന്നു ആ അപ്പൊ പറഞ്ഞു പറഞ്ഞേ രണ്ടന്ന് നല്ല പ അറൻ ഇപ്പൊ പിന്നെ കുറച്ച് വിളവ് കൊടുക്കോ തുടങ്ങിയ പോലെ തോന്നണ്ട് എന്നൊക്കെ പറഞ്ഞുന്നഞ്ഞേ ആതെ ആ പിന്നെ അതെ പിന്നെ പെട്ടെന്ന് ഒരു എ എക്സാം ഒക്കെ നടത്തിയൽ അൻപതേല് നാപ്പ നാപ്പത്തഞ്ചക്കൊ ണ്ട് അല പുഷാറാണ് എന്നൊക്കെ പറയാം ഓലോണ്ടൊന്ന് പറയാ ഓലോണ്ടൊ പറയാതന തന്നെ നടത്തിയത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങട്ട് ഒരു ദിവസം വന്നിട്ട് ആ അതെ വസ്തിന് ആ ആ ഓ അഴത് നാപ്പത്തഞ്ച് ഒക്ക ഉണ്ട് നല്ല മാർ ണ്ട് അന്നൊക്കെ പറഞ്ഞ്ര്ന്നു ഇല്ലില്ല ഇല്ല ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേള്ളൂ ഈ മാസം ഇപ്പോ ജൂണ് ജൂണ് ഫസ്റ്റ് ജൂൺ ആയിട്ടല്ലേ ഉള്ളൂ ജൂൺ ഇതിപ്പോ ജൂലായി ആഹ് അതെ ഇനിയിപ്പോ ആക്ക ആഹ് അതെ ഉം ഇപ്പൊ മദ്രസിലൊക്കെ ഉണ്ട് പിന്നെ എക്സാം വരുന്നുണ്ട് അയ്ന് രാത്രി വായനയാണ് ഭയങ്കര ഭയങ്കര മടി വായിക്കാനാണ് മടി ഉം അങ്ങനെ ഇരുന്ന് വായി ക്വൊന്നൂല്ല ആ ഇരുന്ന് വായിക്കൊന്നില്ല ഈ ക്ലാസ്ന്ന് എന്തേലും എന്തെങ്കിലും മനസ്സിലാക്കുന്ന ആഹ് ഏഹ് മോന് ആഹ് വലുത് ആൺകുട്ടിയാണ് ആഹ് ആ
പിന്നി നോക്കി വായിക്കും ഈച്ചങ്ങളാവുമ്പോളെ
മോക്ക് പേടിയാണേ
ആഹ് അതെ ആഹ് ആ എല്ലെലും അങ്ങനെയാണ് പെൺകുട്ടിയക്ക് പെൺകുട്ടിയക്ക് ഈ മാർക്ക് കുറഞ്ഞാലൊരു പേടി മാർക്ക് കിട്ടൂലേ ഓക്കൊരു വാഷിയും കാര്യങ്ങളുംണ്ടാവും ബോയ്സിന് അങ്ങനെയല്ലല്ലോ ഓക്ക് എന്തേലുമൊക്കെ കിട്ടി
ഉം ആഹ് മോന്കായാതൊരു വിഷയേ ഇല്ല ഓന് പാസ്ന്ന് എന്താ പാസ്ന്ന് എന്താന്റെ മൈൻഡില് ഉള്ളത് അതെന്നെ അതങ്ങോട്ട് എയ്താ അപ്പൊ ഞങ്ങൾ പറയും അപ്പൊ ആഹ് ആ അപ്പൊ ഞാൻ പറയും ഒന്നും കൂടെ വീട്ടിൽന്നും കൂടെ ശ്രദ്ധിച്ചാ ഓന് നല്ല മന് ള്ള ആളാ അവനെ നല്ല മനസ്സിലാവുന്ന ആളാ അപ്പൊ ഈ കാസ്ത്തെ ഇത് മാത്രം വെച്ചിട്ടാണ് ഓനീ എഴുതുന്നതും മാർക്ക് വാങ്ങുന്നതൊക്കെ വീട്ടിൽന്ന് തീരേ ആ അതെ വീട്ടിന്ന് തീരേ ശ്രദ്ധിക്കുലെന് എ എടുത്ത ക്കൂല അങ്ങനെ ഞാൻ മോളെ കൂടെ ഞാൻ എങ്ങനെ? ആഹ് എൽ എസ് എസ് എൽ എസ് എസ്ന് ഉണ്ടായിരുന്നു ആഹ് ആഹ് അതെ അതെ പ്പ അയ്‌ന്റെ റിസൾട്ട് അറിഞ്ഞപ്പോ ഞാൻ ഉണ്ടായിരുന്നു ക്ഷേ ഞാന് കുറച്ച് ദിവസം പറഞെച്ചിട്ട് പിന്നെ ഞാന് എന്റെ ബ്രദറിന്റെ കല്യാണം ഒക്കെ ആയപ്പോ അതിന്റെട്ത്ത് പറ്റിയ തെറ്റ് തന്നെയാണ് അപ്പൊ അയ്‌ല് ആ സത്യം ഓനെ ഓനെ ആ ഓനെസലെ ഓനെ സെലക്ടയ്‌തിനീ അപ്പ അൻപത് കുട്ടികളറ്റെ ആ അതെ ആഹ് അൻപത് കുട്ടിളെ സെലക്ട് ചെയ്തിരുന്നാ
അയിനിപ്പ നമ്മക്ക് കിട്ടിയില്ലേലും തിനൊക്കെ കൂടണ തന്നെ ഒരു താണെ നമുക്ക് ഭാവിക്കും ഇതിനൊക്കെ നമുക്ക് ആദ്യം ശീലായി വരുല്ലോ.
കല്യാണത്തിന്റെ ഒരുതില് നമ്മള് ഇ ക്ക് മൈന്റ് ചെയ്യൊള്ളൂ അങ്ങനെ അവന്റെ കൊറേ ക്ലാസ് ഓന്റെ പോയി ആ ബ്രദർന്റെ ബ്രദറിന്റെ കല്യാണായ്പ്പേ അപ്പൊ പിന്നെ അവിടുന്ന് വേ രാനൊക്കെ ബുദ്ധിമുട്ടായി അതെ ആ പിന്നെ അൻപത് കുട്ടിയേള് എഴുതിയേല് ഇരത്തെട്ട് കുട്ടിയേക്ക് കിട്ടി കിട്ടിട്ടുണ്ട് അപ്പൊ അയിന്റെ ആ അത്ര വിജെയ്യോണ്ട് അപ്പൊ ഞാനിങ്ങനെ ഓ പിന്നെ അയ്ന്റെ റി ആഹ് അയ്ന്റെ റിസൾട്ട് ഗ്രൂപ്പിൽങ്ങനെ വന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു
ആഹാ അത് ഇരുത്തെട്ട് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാല് അത്യാവശ്യം കുട്ടികക്ക് കിട്ടിണല്ലോ ഇനിപ്പ കിട്ടിയില്ലേലും കിട്ടണംന്നൊന്നുല്ല കിട്ടിയില്ലേലും അതിനൊക്കെ കൂടിയാലൊരു പ്ലസ് പോയിന്റ് ആണ്
ഓന്റെ രണ്ട് ഫ്രണ്ടിനും അറുവത്തി മൂന്ന്ണ്ട് ഒരാൾക്ക് ഒരാൾക്ക് അറുവത്തിഏഴ്ണ്ട് അങ്ങനെ ഓല ആഹ് ആ ഓലെ ഗാങ്ങ്ന്ന് തന്നെ ഓല മൂന്നാളെ സെലക്ട് ചെയ്തിനി കുറച്ച് ആറേഴ് ആൾക്കാര്ണ്ട് അപ്പൊ ഇബാലെ മൂന്നാളീം സെലക്ട് ചെയ്ത് അത് അത് പിന്നെന്താ സംഭവംന്ന്റഞാ പിന്നെ ഞാനിങ്ങനെ പറഞ് അന്ക് ഒറപ്പുണ്ടോ ഈയ് പഠിക്കോ പഠിക്കാതയ്‌ന് കൂടര്ത് നമ്മ്ക്ക് പറഞ്ഞാൽ ഓ എന്തോ ടെൻഷൻ വന്ന് തോന്നുണ്ട് അപ്പോ ഇന്നോട് എന്നോട് ഇങ്ങനെ പറഞ്ഞ് നിങ്ങള്മ്മാ സേറോട് പറി ഞാൻ ഒയ്യാ പറി ഒയ്യാ പറി അപ്പ ഞാന് ഈ കല്യാണത്തിന്റെ രീതിയില
അതാണ് ഓർക്ക് പിന്നെ അയ്‌നെ കുറിച്ച് വലിയ ഐഡിയില്ലല്ലോ ഇപ്പം നമ്മെൾ പാരെൻസെന്നെ ഓൽക്ക് ആഹ് നമ്മെൾ പർണൊട്ക്കെണം ഓര്ക്ക്‌ ആഹ് നമ്മളെന്നെ മുന്ന് ട്ട് എറങ്ങണം ഓല്ക്ക് പോകെണ്ടാ പർണാ അത്രക്ക്‌ സന്തോഷം എയ്ക്കാരം ഇപ്പ നമ്മളെന്നെ
ന്നതെയ്നു അയ്ല് കൂട് കൂടിയാലാണ് ക്ക് കയ്യോ ഇജ് വായിക്കെണ്ടിരും ട്ടോ വായിക്കാതെ നട്ക്കുലാ പിന്നെ ഈ വർഷം എന്തൊക്കോ
അന്ന് ഇതേപോലെ ആഹ്‌ മാറ്റും കാര്യങ്ങളൊക്കെ വന്ന്ണ് അതേപോലെ എന്തോ വല്ല്യ ബുക്ക് കാര്യങ്ങളൊക്കെ കി
ആഹ് അതെ വെല്ല്യ എന്തക്കോക്കോ മാറ്റങ്ങെൾ വന്ന് സ്മാ സെർമാർക്കെന്നെ അയ്നെ കുറ്ച്ച് ഒര് ഐഡിയ ഇല്ലാന്നും ക്കെ മീറ്റിങ്ങ്ൽ ഇങ്ങനെ പർഞ്ഞെയ് അപ്പ ആഹ് അതൊക്കെ കേട്ടപ്പോ ആഹ് അപ്പ അതുംങ്ങുടെ കേട്ടപ്പം നാ വിചാര്ച്ചു ഇബെന് ഇപ്പം ഈ എടക്കെട്ക്ക് ഈ ക്ലാസിന് പോവും കാരണം കല്യാണത്തിന്റെ ഒരു
ആഹ് അപ്പ അങ്ങനെ ആഹ് ഇങ്ങനെ ക്ലാസ് ഇണ്ടാവും ലെ അതായെത് ഞായെറ് ത്ത് അങ്ങനെ ഞങ്ങെക്ക് ഇതേപോലെ ഒരു ഐന് എം എം എസ് എക്സാം ഒക്കെ ഇണ് ഇണ്ടാവെ ഇണ്ടായി‌നി ഇതേപോലെ നായറാഴ്ച്ച, ടെനി ഒക്കെ ഗ്ലാസ് വെച്ച്ട്ട് അതേപോലെ നമ്മുക്ക് സ് സ്ക്കൂൾ വിട്ടെയിന്റെ ശേഷം നമ്മെക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ ഇൺ
ഞായറാഴ്ച മാത്രം അല്ലെ ഇപ്പൊ ഇവെര്ക്ക് പ്രത്യേകായിട്ട് ഒര് ക്ലാസ്സിനും ഫുൾ ടൈമ് ഓൽക്ക് ക്ലാസ് ഒക്കെ ഇട്ത്ത്ട്ട് കൊട്ത്ത്ണ്ട് ആഹ് മൊത്തത്തിൽ എട്ത്ത് കൊട്ത്ത് ആഹ് അപ്പാ അതൊ ഇണ്ടായ്നി അപ്പ ഞാനും വിചാര്ച്ച് ഇങ്ങനെ ആഹ് ആഹ് അപ്പ ഇങ്ങനെ എട്ക്കെട്ക്ക്‌ ക്ലാസ്സ് ക്ലാ സ് ഇല്ലാതാകുമ്പോ ഞാ ക്ലാസ് കേറാൻ പറ്റാതാവുമ്പോ ഇവെൻക്ക് ഒന്നും മനസ്സിലാവുലല്ലോ പിന്നെ ഇപ്പം അത് കിട്ടാഞ്ഞാല് കുട്ടി ഇന്ന് കുട്ടിക്ക് സങ്കടം വെര്ലെ ഇന്നൊക്കെ ഇള്ളെയ്നി ഇൻ
അയ്‌ അങ്ങെന്ത്തെ ഇതൊന്നും ഇണ്ടാവെര്ത് ഇഞ്ഞ് ഇപ്പം എട്ടാം ക്ലാസ്സിലൊര് യു എസ് എസ് സ് ഇണ്ടാവും അതിനൊക്കെ ചേർത്തിയാണ്ടി അതിലൊക്കെ എന്തായാലും നല്ല ഇതെയ്ക്കാരം. ഇന്നാ പിന്നെ എന്താ? ആഹ് അതാണ് ശരി എന്നാ